അ ഉണ്ട് അ കേക്കുന്നുണ്ട്
അഹ് കേക് കേക്കുന്നുണ്ടോ?
ആഹ് കേക്കുന്നുണ്ട്
ആഹ് ആഹ് ഇപ്പ ഇപ്പഴാന്നെങ്കില് മനുഷ്യർക്ക് വായനശീലം ഒട്ടൂല്ലാ
ഊം ശെരിയാണ് അത് വളരെ ഒരു കാര്യാ ഇപ്പം മുമ്പന്ന് പറഞ്ഞാ എല്ലാ വീട്ടിലും പത്രങ്ങളൊക്കെ വരുത്തിക്കുയാരുന്നു. ഇപ്പം പത്രങ്ങളൊക്കെ ഒരു വീടുകളിലും മിക്ക വീട്ട്ലും കാെറവാണ് പത്ര വായെനേ ഇപ്പൊ വായിച്ചാ തന്നെയാലും അത് മുതിർന്നവരായിരിക്കും കൂടുതലും വായിക്കുന്നത്
വായിക്കും തോറും അറിവ് കിട്ടുവെന്നാ പറയ്ന്നത് പക്ഷെ ഇപ്പം വായനയില്ലാ
ആഹ് എത്ര വായിക്ക വ വരച്ച്‌ വരച്ച് വര തെളിയാന്ന് കേട്ടിട്ടില്ലേ അതേപോലെ തന്ന അപ്പം ഈ ആഹ് നമുക്ക് നേ ഒരുപാട് വായി ക്കിന്നതിലൂടെ ഒരുപാട് അർവും കാര്യങ്ങളും പുസ്തകങ്ങൾ വായിക്കുന്ന ഒടെ ഒരുപാട് അർവുകെൾ കിട്ടും ഇപ്പം എന്ന് പറഞ്ഞ ഇപ്പൊ പിള്ളാർക്ക് ക്കെ ഈ സോഷ്യൽ മീഡിയയിലോടാണല്ലോ താൽപര്യം. അപ്പൊ അഹ്കൊണ്ട് ആരും പത്ര വാർത്തയന്നും ആദ്യം അ പ്രാധാന്യം കൊടുക്കത്തില്ല. ഇപ്പൊ വീ പത്രം വന്നാലും ഒന്നെങ്കി അതെവിടേലും മൂലേക്ക് കെടെക്കും അല്ലെങ്കി വെല്ല മുതിർന്നവര് മാത്രം വീട്ടില് വായിക്കും അല്ലേ അങ്ങെനെയുള്ളവരൊക്കെ വായിക്കൂ
ഇപ്പ വായിക്കെത്ത് വായന ഇല്ല നല്ല നല്ല പുസ്തകങ്ങൾ വായിക്ക്‌കാ നല്ല നല്ല പുസ്തകങ്ങളൊക്കെ എട്ത്ത് വായന അങ്ങെൻത്തുള്ളെ ഒന്നും ഇപ്പ വായന ഇ
ഉം പണ്ട് ആ പണ്ടത്തെ ആൾക്കാരന്നൊക്കെ പറയിമ്പെഴി പോലെ അർവ് കിട്ടണമെങ്കിൽ എന്തിനെപ്പറ്റി കാര്യത്തിനെപ്പറ്റി അറിയണോങ്കിൽ ഒരു ബുക്ക് വായിച്ചിട്ടായിരിക്കും അറിയിന്നെത് ഇപ്പഴെന്ന് പർഞ്ഞാ ഇപ്പൊ ഗൂഗിളുള്ളത് കൊണ്ട് നമ്മള് ഗൂഗിൾലോട്ട് ഇട്ട് കൊട്ക്കുമ്പഴ്ത്തേക്ക് കാര്യം എല്ലാം അപ്പ തന്നെ കിട്ടും ഇപ്പം ഡിക്ഷ്ണറീടെ ആവശ്യം പോലും ഇല്ലാ ആഹ് ഒരു ഒരു മിനിട്ടോ സെക്കൻ്റോ ഒന്നും വേണ്ട
നമ്ക്ക്പ്പോ ഒരു പുസ്തകം എടുക്കണമെങ്കില് എവിടെയെങ്കിലും ഒര് ലൈബ്രറീ പോയി പുസ്തകം എട്ത്തായാലും അവിടെ ഇര്ന്ന് വായിക്കാൻ പ്പ ലൈബ്രറീ പോലും ആള് കൊറവ വായന ഇല്ലാത്തത് കൊണ്ട് ലൈബ്രറി പോലും ആൾകെൾ വെര്ന്നില്ല പണ്ട് പണ്ടൊക്കെ ജീ നമ്മളേം കയ്യിലൊക്കെ കാ ഓഹ് പണ്ടൊക്കെ ഉള്ളരു അങ്ങള്ള പ്രായവുള്ളവരൊക്കെ ഉള്ള് പിന്നിം ഇച്ചിരിയൊക്കെ ലൈബെറി വന്ന് ഇര്ന്ന് ഇച്ചിരി നേരം വന്ന് വായന വായനാശീലം ഒള്ളത്. പക്ഷേല് എ ഇപ്പോ ആർക്കും വായനാ ശീലോന്ന് പറയുന്നതേ ഇല്ല.
അത് തന്നെ ഉം അതുകൊണ്ടാത് ഉം നമ്മള് വായിച്ചാലേ നമുക്ക് അറിവ് കിട്ടത്തുള്ളു
ആ വായിക്കുന്തോറും അറിവ് കി കിട്ടിക്കൊണ്ടേഇരിക്കും നമുക്ക് നല്ല നല്ല പുസ്തകങ്ങൾ ഒക്കെ വായിക്കാം. ചില ചിലത് നമ്മൾ എഴുതി ഹാൻഡ് റൈറ്റിംഗ് തെളിയിക്കുല്ലയോ
ഉം
എഴുത്തുകൊണ്ട്
ആ എഴു എഴുുന്നവരും ഉണ്ട് ശരിയാ ഈ വായന ക്കാരെല്ലാ എഴുത്തുകാരും കൂടെ ആയിരിക്കും.
ആ ആ
ഉം അല്ലെ എഴുത്തുകാരെല്ലാം വയന ക്കാരായിരിക്കും രണ്ടും ഒരു പോ ഒരേപോലെ കൊണ്ടുപോകുന്ന ആൾക്കാരുണ്ട്. പിന്നെ ചിലർക്ക് വായിക്കാ പിന്നത് ഇഷ്ടപെ അല്ലാത്തുള്ള ആൾക്കാരും ഉണ്ട് കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന കൊറെ പേരും ഉണ്ട്.
ആ ഒണ്ട്, ഒണ്ട് വായനെക്കായാല്
കേട്ട് കേട്ടറിവ് ആ ഇഷ്ട്ട പെടുന്നവരുണ്ട് ഇപ്പൊ ഞാനങ്ങ ആ കൂട്ടത്തിപ്പെടുന്ന ഒരാള എനി ക്കി വായിക്കുന്നതിനെക്കാട്ടിയും കേട്ടറിവാ എനിക്കിഷ്ടം. ഒരു കാര്യത്തെ പറ്റി കേൾക്ക. ഇപ്പൊ വേറൊരാള് പറയുന്ന കേക്കുന്നത് എനിക്കിഷ്ട്ടൊള്ളൊരു കാര്യവാ അത്. ഇപ്പൊ വായിക്കന്ന് പറയുമ്പോ നമ്മളിപ്പോരു ഇഷ്ടപ്പെടുന്നോരുണ്ട്. നമുക്ക് ഓരോത്തർക്കും ഓരോ ഇഷ്ട അല്ല ഇപ്പൊ നോക്കിപ്പൊ ഇന്നെ സംബന്ധിച്ച് ഇനിക്ക് തോന്നത്. ആ ഇപ്പൊ നമ്മളിങ്ങനെ നോക്കുമ്പോത്തേക്കും ആ അപ്പൊ നമ്മളിപ്പോ ഇപ്പൊ ബുക്കില, ബുക്കിലിങ്ങനെ കൊറേ നേരം നോക്കിയിരിക്കുമ്പ നമുക്ക് എന്തെലും ഒരു ബുദ്ധിമുട്ടുകളെ തോന്നും ചിലർക്ക് അതുപോലെ തന്നെ ഇപ്പൊ ഫോണക്കെ ഒരുപാട് നേരം ഇങ്ങനെ നമ്മള് നോക്കി വായിക്കുമ്പോ നമുക്കതൊരു ബുദ്ധിമുട്ടാണ് കുറെേ നേരം നമ്മളിങ്ങനെ നോക്കിയിരിക്കുമ്പോ ഒരേ ഒരേ കാര്യം തന്നെ അപ്പ അതും അങ്ങനൊള്ളതും ഒണ്ട്.
എങ് ഓരോത്തർക്കും ഓരോ ഹാബിറ്റല്ലയോ. ഹോ ഓരോത്തർക്കും ഓരോ ഹോബി ചെലവർക്കാണെങ്കിൽ എന്താ ചെലവര് കു, കു, കുത്തി ഇരുന്ന് വായിക്കും. ചെലവർക്ക് എഴ് താരിക്കും ഇഷ്ടം ചിലവർക്ക് ആണെങ്കി ചെടികള് പൂന്തോട്ടങ്ങൾ അങ്ങനെ ഓരോ ഓരോ ചിലർക്ക് പാചകലയോടായിരിക്കും താല്പര്യം ഓരോ വ്യക്തികൾക്കും ഓരോ അഭിരുചികളാ.
ഉം
അതെയോ
അത അത് തന്നെ. പക്ഷെ നമുക്ക് വായന വായന ശീലം ക്കാട്ടിയും വായിക്കാൻ അറിയുക എന്നുള്ളതാണ് ഇമ്പോർട്ടന്റ് നമ്മള് വായി ക്യാന്ന് പറഞ് കഴിഞ്ഞാൽ അതിനെ പിന്നീടുള്ള കാര്യഅ നമ്മള് വായന എന്ന് പറയുന്നത് ആദ്യം വായിക്കാൻ അറിയണം ഇപ്പ മ്മക്ക് ആ ക്ഷരങ്ങൾ കൂട്ടിച്ചേർത്താതെ എന്ത താണ് എന്ത്, എന്ത് അക്ഷര ആണ് അല്ല അത് ഇങ്ങണ് ഉച്ചരിക്കുന്നതെന്ന് നമ്മൾ ആദ്യം അത് പറയണം
അതെ വായന നല്ലൊരു പഠിക്കണം വായന എന്താണെന്നും വായനയിൽ അതിനിന്ന് എന്താണ് നമ്മൾ മനസ്സിലാക്കു ചുമ്മാ ഒരു പുസ്തകം കിട്ടി ചുമ്മാ വായിച്ചു പോകുന്നതല്ല. ഓരോ പുസ്തകം വായിക്കുമ്പോഴും അത് അർ മനസ്സിരുത്തി മനസ്സിലിരുത്തി അത് വായിച്ച് വായി
ഉം മനസ് ആ മനസ്സിലാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താണോ കാണുന്ന കാര്യം അല്ലെ പഠിക്കുന്ന കാര്യം അത് മനസ്സിൽ ഓർമ്മയോടെ വെക്കുയ ന്നാണ്
ആ ന്നാ ന്ന്
ഞാ അല്ലേ.
ആണ്
അല്ലാതെ ഇപ്പ ഇങ്ങന വായിച്ചിട്ട് ആ അതങ്ങ് അപ്പ കളഞ്ഞ്. അങ്ങനെയല്ല നമ്മള് എന്താണോ വായിച്ചത് അത് ഓർത്ത് വെക്കാനുള്ള അതാണ് നമ്മുടെ പവറ്
തിയ അത് ഒരു പുസ്തകം വായിക്കുകയാണെങ്ക അതിനകത്തെ സാരാംശം എന്താണെന്ന് നമ്മളെ പ്പോഴും നമ്മട ഉള്ളിൽ കാണണം.
ഇപ്പൊ ഒരാള് നമ്മളോട് ചോദിക്കുന്നു അത് വായിച്ചല്ലോ അയിനെപ്പറ്റി എന്ത് പറയാൻ അറിയാൻ പ അല്ല എന്തുവാ മനസ്സിലായത് കുമ്പ നമുക്ക് അയാക്ക് മനസ്സിലാവുന്ന രീതീല് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റണം.
പറ്റണം അതായിരിക്കണം ഒരു വായന കൊണ്ട് ഉദ്ദേശിക്കുന്നത്.
ഉം അതെ
നമ്മളിപ്പോ പുസ്തകം പഠിച്ച് നമ്മളിപ്പോ സ്കൂളി പോയി പുസ്തകം പഠിക്കുന്നത് പോലെ തന്നെ വായന ഒരു ശീലമാക്കുകയും അതിൽ നിന്ന് നമ്മള് നല്ല നല്ല കാര്യങ്ങള് അറിഞ്ഞിരിക്യേ അത് മറ്റൊരാൾക്ക് പ്രയോജനപ്പെടുത്തക്ക രീതിയില് പറഞ്ഞു കൊടുക്കാനും. ഒരു കഴിവുണ്ടെങ്കിൽ മാത്രമേ ആ വായന പൂർണ്ണതയിലെത്തത്തുള്ളൂ
അത്രം അത് തന്ന ഉറപ്പായിട്ടും അങ്ങനെ തന്നാ.
ആഹ്. അശോ അല്ലാതെ ഒരു പുസ്തകോ ഒരു നമ്മള് മനോരമാ വീക്കിലി ഒരു കഥ വായിക്കുന്നത് പോലെആയിരിക്കര്ത് വായന. നല്ല, നല്ല പുസ്തകങ്ങൾ വായിക്കണം അത് എന്താണെന്ന് ഇപ്പൊ ഒരു അതിന്റെ ഒരു വരി കിട്ടി അപ്പൊ അടുത്ത വരി എന്താണ് ഒന്ന് നമ്മൾ അറിയുന്നത് പോലെ അത് മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടണം ഒരു വായനയിലൂടെ മറ്റുള്ളവരുടെ ജീവിതം രക്ഷി കഴിക്കാനും കഴിയും നശിപ്പിക്കാനും കഴിയും
അതനൊ
ആഹ്
ഈ ഓരോ പിള്ളേർക്കൊക്കെ തന്നെയാലും ഇങ്ങനെ വായിച്ച് കേപ്പിച്ചു കൊടുക്കണം അപ്പൊ പിന്നെ അവരിക്ക് പിന്നീട് അവര് ഒന്നിച്ച് രി മനസിലാക്കുന്ന പ്ര പറായം വരുമ്പോഴത്തേക്ക് അവര് സ്വന്തമായിട്ട് വായിക്കാൻ തുടങ്ങും വായിക്കാൻ തുടങ്ങി കഴിയുമ്പോഴത്തേക്ക് അവർക്ക് എഴുതാനുള്ളരു ഒരു ഇഷ്ടം തോന്നും. അപ്പ അവര് എഴു എഴുത്തു തുടങ്ങും അങ്ങനെ ഇങ്ങനാണ് ഈ വ നല്ല, നല്ല രീതീല് പുള്ളാരൊക്കെ വരുന്നത്.
ആന്ന്, ആന്ന്. എപ് എപ്പോഴും നമ്മളെ എപ്പ, എപ്പോഴും കുഞ്ഞുങ്ങക്കായാലും കഥയും കവിതയൊക്കെ പറഞ്ഞു കൊടുക്കുമ്പഴ് നല്ല കഥകളും കവിതകളും പറഞ്ഞു കൊടുക്കണം. അപ്പൊ കുഞ്ഞുങ്ങൾ വളരെ ആവുമ്പോ അവര് സ്വയമേ എൻ്റെ അച്ഛനും അമ്മേം എനിക്കിങ്ങനെ പറഞ്ഞു തന്നു. അപ്പോ എനിക്ക് ആ പുസ് പുസ്തകങ്ങളൊന്ന് വായിക്കേല സ്വന്തമായി വായിച്ച് അത് മനസ്സിലാക്കണോന്ന് തോന്നണം.
ഉം അതന്നെ
ആ രീതിലോട്ട് പോകണം.
ഈ ഗെയിമും കാര്യങ്ങളുഒക്കെ കൂടുതലും കളിക്കുന്നതിനെക്കാട്ടി പിള്ളോരോടൊക്കെ ഇങ്ങനെയൊക്കെ പിള്ളേർ കുഞ്ഞിലേെ തന്നെ അവര്. ആ രീതിയില് പരിശീലിപ്പിച്ചു കഴിഞ്ഞാൽ നല്ലതാണ് കുട്ടികൾക്കും നല്ലയാണ് പേരൻറ്സിനും നല്ലതാണ്
ആന്ന് കുട്ടികൾക്ക് കുഞ്ഞു പ്രായത്തിൽ തൊട്ട് വായനേ എഴുത്ത് ശീലിപ്പിക്കണം എപ്പോഴും ഹാൻഡ് റൈറ്റിംഗ് നല്ല. ഇതില് വരണങ്കിൽ കൊച്ചില് തന്നെ എഴുത്ത്‌ ശീലിപ്പിച്ച് പോണം. കുഞ്ഞുങ്ങളെ എഴുതാൻ നല്ലതുപോലെ ചെയ്തു കൊടുക്കണം അയിന് വർക്കൗട്ട് കൊടുത്തു കൊടുക്കണം ഓരോ വിഷയത്തെ കുറിച്ച് നമ്മള് തന്നെ.. ഓരോ വർക്കൗട്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കി തീർച്ചയായിട്ടും അവര് സമൂഹത്തിന് മാതൃകയായി വരികേം ചെയ്യും സ്കൂൾലെരു പെർഫോം ചെയ്യാനും പറ്റും.
ഉം അതെ ഉറപ്പായിട്ടും അങ്ങനെ ചെയ്യാൻ പ
നമ്മളെ അടിത്തറ എപ്പോഴും നന്നായ്
ആഹ് ഈയ്. ഇങ്ങനെ ഇത് പിള്ളേരെ അങ്ങനെ ചെയ്യുമ്പോം പിള്ളേർക്ക് അങ്ങനെ സ്വന്തമായിട്ട് ഇപ്പ സ്കൂളിലൊക്കെ... ടീച്ചർ ഒര് കാര്യത്തെ പറ്റി എഴുത്. എന്ന് പറയുമ്പോ അവർക്ക് സ്വന്തായിട്ട് നല്ല രീതിൽ അവരു ഭാവനയൊത്ത് അവർക്കെഴുതാൻ പറ്റും.
ആഹ് ആഹ്
യ്യാൻ പറ്റും കുഞ്ഞുങ്ങക്കൊക്കെ അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും.
അത് നമ്മൾ നമ്മളിൽ നിന്ന് കിട്ടണം എന്ന് വെച്ചാല് അച്ഛനും അമ്മെയും എന്താണോ അവർക്ക് എ വെ ഇട്ട് കൊട്ക്ക്ന്നത് അത് നല്ല രീതിയില് കൊണ്ട് പോവാൻ കുഞ്ഞുങ്ങക്ക് കഴിയണം
ഈ അമ്മമാരൊക്കെ ഗർഭാവസ്ഥയിൽ ഇരിക്കുന്ന സമയത്തൊക്കെ ഇങ്ങിനെ വായിക്കും വായിക്കുന്നതും അതുപോലെ ഒരാളിപ്പം പറഞ്ഞു കേട്ട കഥകളൊക്കെ ഇങ്ങനെ കേക്കുന്നതും ആഹ് ഇങ്ങനെ സന്തോഷവായി ട്ടിരിക്കുന്നതും ഒക്കെ. കുഞ്ഞിന്റെ ബുദ്ധിയും കുഞ്ഞിന്റെ മാനസിക വളർച്ചയും എല്ലാത്തിലും അല്ലെ ഭയങ്കര ഒരു എന്തുവാ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാത്
അതാണ്. അതാ വായ വായന നല്ലേ നല്ല രീതിയിൽ പോവുകയാണെന്നുണ്ടെങ്കി നമ്മള് കുടുംബത്തി നമ്മളെല്ലാവരും നല്ല രീതീ വായിക്കേയും പുസ്തകങ്ങള് കവിതകള് പിന്നെ മറ്റുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുകയാണെങ്കി ആ വളർന്ന് വരുന്നസ് സമൂഹം മൊത്തം അത് തന്നെയിരിക്കും ആ കുടുംബത്ത് അത് കണ്ടായിരിക്കും മുമ്പോട്ട് പോകുന്നത് നമ്മളെപ് ഒര് മൊബൈല്ന് അഡിക്റ്റ ആണെങ്കില് കണ്ട് വളരുന്ന കുട്ടിയും അതേ രീതിയിൽ പോവും.
അതെ അതെ
നമ്മൾ കൊടുക്കുന്നതാണ് ആഹ് ആഹ് കുഞ്ഞുങ്ങക്ക് കിട്ടുന്നത്
അതെ അതാ ഒരു ഒരു ജീവിത. ഒരു സാഹചര്യം അതൻസരിച്ചെ അവര് വരുത്തുള്ളൂ നമ്മള് ചു റ്റുപാട് എന്താണോ അതനുസരിച്ച് അവര് വളരത്തോള്ളൂ.
ആന്നാന്ന് ആഹ് എപ് എപ്പോഴും നമ്മള് ക്വാ കുഞ്ഞ്ങ്ങക്കായാലും ഇപ്പം ഇപ്പം വലിയവരായാല് എപ്പോഴും വായന ശീലമാക്കണോന്ന എന്റെ അഭിപ്രായത്തില്.
ഉം അതെ
നല്ല നല്ല പുസ്തകങ്ങളൊക്കെ വായിക്കുക അതിൽക്കൂടെ അറിവുകൾ.
ഉം. ഇപ്പം നമുക്കൊരു പത്ത് പേരുടെ മുമ്പിരിക്കുമ്പോ നമ്മ ക്ക് ന്നമ്മക്ക് ഒരു കാര്യത്തെ പറ്റി ഒരാൾ സംസാരിച്ച് തുടങ്ങുമ്പം. അതിനെപ്പറ്റി സംസാരിക്കാൻ നമ്മ്ക്ക് അറിവുണ്ടായിരിക്കണമങ്കിൽ നമ്മക്ക് ഇതേപോലെ ഈ വായന ന്നമ്മള് പ്രയോജനം ചെയ്യും ഒര് കാര്യത്തെ പറ്റി സംസാരിക്കാൻ.
തീർച്ചയായിട്ടും
ആ ഒര് കാര്യത്തെ പറ്റി സംസാരിക്കാന്അല്ലെ ഒരു പരീക്ഷയ്ക്ക് പോകുമ്പോഴത്തേക്ക് അയിനെപ്പറ്റി എഴുതാൻ. അക്കെ നല്ല ള്ളരു കാര്യവാ വായനയും പ്പൊ പിന്നെ ലോക ചരിത്ര കാര്യങ്ങളൊക്കെ പറ്റി അറിയ്ക ഓരോരോ ഓ ഈ മഹാത്മാമാരെക്കെ പറ്റി അറിയുന്നതും. അല്ലേ ഓരോരോ വീര വനിതകളെ പറ്റി അറിയുന്നത് കാര്യങ്ങളോക്കെ നല്ലതാ എപ്പഴും. നമ്മുക്കും നമുക്ക് പിള്ളേർക്കും പറഞ്ഞു കൊടുക്കാൻ പറ്റും നമുക്കും പത്തു പേരോട് നമുക്ക് ഒരു.. ഒരു കാര്യത്തിൽ വരുംമ്പം സംസാരിക്കാൻ പറ്റും
എപ് അവ് അറിവ് എത്രമാത്രം കിട്ടുന്നു അത്രമാത്രം ന്നമക്ക് വളർത് വളർച്ചയില് നമ്മൾ ഇനി ഇപ്പ പ്രായത്തില് എത്ര താഴ്ന്ന് ഇരുന്നാലും.. ന്നമ്മൾ ഒന്ന് അപ്പോഴും ന്നമ്മളോന്ന് അറിവില് ന്നമ്മൾ ശിശുവായിരിക്കും. നമ്മളൊ പ്രായം കഴിയുമ്പോഴും ന്നമ്മളിങ്ങനെ അറിവ് വന്ന്കൊണ്ടേയിരിക്കും.
ഉം
വളരും തോറും അറിവ് കിട്ടിക്കൊണ്ടേയിരിക്കണം.
അതേ കിട്ടണം
ആഹ് അല്ല നാള പ്പണ്ടള്ള പറയത്തില്ലയോ ത്തിക്കെന്തോ നമ്മളിപ്പോ ഏ പ്രായത്തിലും പഠിക്കല്ലയോ ഇന്ന് അമ്പത് മുപ്പതും അറുപതും വയസ് കഴിഞ്ഞവര് പ്ലസ് റ്റൂ പടിച്ചെട് ക്കുന്ന്ണ്ട് ഡിഗ്രി പഠിച്ചെടുക്കുന്നുണ്ട് കാര്യം അവർക്ക് വേറെ ജോലി കി പിന്നെ ജോലി കിട്ടുമെന്നൊർത്തല്ല. അറിവിന് വേണ്ടിയാണ് അതെല്ലാം പഠിക്കുന്നത്
അതിപ്പോ ഏതൊരു സ്വ കാര്യവായാലും ഇപ്പൊ കലയായെലും ഇപ്പ അല്ലാതെ പഠിക്ക്ന്ന ഒരു കാര്യായാലും എന്തൊരു കാര്യാ നമുക്ക് മനസ്സുണ്ടോ അത് നമ്ക്ക് എപ്പ വേണേലും എത്ര വയസ് വേണേലും നമുക്ക് പഠിക്കാം നമ്മളെ മനസും നമ്മടെ ആ രോഗ്യവും നല്ലയാണെങ്കില് നമുക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ നമുക്കത് ഉറപ്പായിട്ടും ചെയ്യാൻ പറ്റും
തീർച്ചയായിട്ടും. നമ്മക്ക് പഠിക്ക പഠിക്ക പഠിച്ച് നമ്ക്ക് മറ്റുള്ളവർക്കത് പറഞ്ഞ് കൊട്ക്കാനും കൂടെ കഴിയണം അന്നാലേ ഈ അറിവോണ്ട് പ്രയോജനംഉണ്ട് ന്നമ്മള് മാത്രം അറിഞ്ഞാ പോരാ. നമ്മളർഞ്ഞ കാര്യങ്ങള് മറ്റുള്ളോർ